ആഹ്. ആഹ്, ആഹ് പറഞ്ഞോ സുഖ സുഖായിട്ടിരിക്കുന്നാ.
ആഹ് സുഖ എന്ത വർത്താനോ എന്തൊക്കെ വർത്താനോ.
മഴയൊക്കെ ഉണ്ടാ.
ആഹ് മയ ഇണ്ടേ നല്ല മയയാണ്.
ആണാ രാ
ഉം രാവിലെ തൊട്ടില്ല മയയാണ്. ഹലോ?
വ കുട്ടികളൊക്കെ സ്കൂളിൽ പോയാ.
പോയിയെ കുട്ടികള് സ്കൂള് പോയി. മൂന്നാളുണ്ട് മൂന്നാളും സ്കൂൾ പോയി.
ആ ശരി. ഇനി ന്നെ ഉച്ചക്കക്ക് ആഹാരോക്കെ വെക്കണ്ടേ?
ആ ഇണ്ടേ ആഹാരം ഇത് വെച്ച്ക്കണ് ചോറ് കറി ആയിരിക്കണ്. ചോറും കഴിഞ്ഞ് അടിച്ചോരി തുടക്ക അങ്ങനത്തെ പണികളൊക്കെണ്ട്.
അത് ശരി. ആ അല്ലേ വീട്ടിൽ ആരൊക്കെണ്ട്?
വീട്ടില് ഞാന് ഭർത്താവും മൂന്ന് മക്കളും.
ആ, ആ, ആ ആ, ആ ശരി ആപിന്നെ എന്നാ. അടാ എല്ലാരും ഇങ്ങനെ പനിയൊക്കെ കഴിഞ്ഞ് എല്ലാർക്കും കറങ്ങി, കറങ്ങി എല്ലാർക്കും. വന്നു പനി അതൊക്കെ മാറി ഇപ്പൊ എല്ലാരും നല്ലോണംക്കെ ഇരിക്കുന്ന്. ആ, ആ ആ പനിയും തന്നെ അത് ഈ മറ്റത്. പെട്ടെന്ന് ചൂടും, പെട്ടെന്ന് തണുപ്പും.
ആഹ്ആഹ്
അ എന്താ ആ മഴ പെയ്തുക കൊണ്ട ഇരിക്കുമ്പോ ഭയങ്കര തണുപ്പ് മഴയ തീർന്ന ഉടനെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു
ആ വെയിൽ ഒന്ന് എറിച്ച നല്ല ചൂടുവാണ്
ആഹ് ആ ഹ്ആഹ്
അല്ലെങ്കിൽ മ മഴന്റെ അതും ഇവിടെപോ രണ്ട്സയിട്ട് നല്ല മഴയാണ്
ആഹ് ആഹ് ഇവിടെ ഇത്തിരി ഗോതമ്പ ഉണ്ടായിരുന്നു അതി ഇത്തിരി പുളി ഒരാള് തന്നതായിരുന്നു അത് ഞനെ മഴയായിട്ട് ഞന ഇരുത് പിന്നെ ഞാൻ ഉപ്പള്ളത്തിലലൊക്കെ കഴുകി എടുത്ത് ഇങ്ങനെ വെച്ചപ്പം അത് ഒരുവിധം കൊഴപ്പല്ലാതിരിക്കുന്നു അതായത് മഴയ അടുപ്പിച്ച് നിന്നുകോണ്ട് ഒരുമാര് പൂപ്പല് പോലായി പിന്നെ അതിനെ അടിച്ച് വീണ്ടും ഉപ്പൊള്ളത്തി കഴുകി വീണ്ടും കൊണ്ടുവന്ന് വെയിലത്തോട്ട് വ വച്ചിട്ടുണ്ട് അതിനി എന്താവുന്നന്നൊന്ന അറിയാം വയ്യ
അയി ശ
ചീത്തയായി പോകും എന്താ ഞങ്ങക്ക് തന്നതാ ഒരാള്
ആഹ് റേഷൻ റേഷൻ കടിന്ന് കിട്ടൂലേ അപ്പൊ
ഇല്ല പുളി പുളി
ആഹ് പുളി ആഹ്
ആഹ് ആ ഹ് കൊടംപുളിയേ ആഹ് കൊടംപുളി ആഹ് ഗോതമ്പൂ ഉണ്ട് ഗോതമ്പ കഴുകി മേള ഇട്ടേക്കന്ന്ന്നെ കുടമ്പളി ച ചക്ക മാങ്ങയൊക്കെ തീർന്നല്ലോ അല്ലേ
ആഹ് ചക്ക ചക്ക വട വീട്ടിലുണ്ട് കിട്ടൂല മേലെയിട്ടേ
ആഹ് ആഹ് ആഹ്
നല്ല ഉയരത്തിൽ കയറാൻറിയുന്നല ക്കെ വേണം
ആഹ് അത് തന്നെ അത് തന്നെ ഇവിടെ അത് തന്നെ ഇവിടെ അത് തന്നെ എല്ലാം വീണ് വീണ് പോയിയ
ആ വീണ് പോകാണ് എല്ലാ ഉയരത്തിലാണ്
ആഹ് അതന്നെ ഇവിടെയും അത് തന്നെ ആ
തോട്ടം അങ്ങനൊക്കെണ്ടാ
ഉണ്ട് എന്നാലും അതിലും ഉയരത്തിലാണ് നിൽക്കുന്ന പിന്നെ അതിന്റെടെ ആ രും മെനക്കെടാൻ പോകത്തില്ല പെര് മഴ ഇങ്ങനെ നൽക്കുമ്പഴത്തേക്ക് ആർക്കും വേണ്ടല്ലോ
ആഹ്
മഴ ഇങ്ങനെ നിക്കുന്നുന്നത് ണ്ട് ആർക്കും അതിനോടരു താല്പര്യം കാണിക്കുന്നില്ല
ആഹ് മഴയ പെയ്താല തന്നെ അയിന് ചക്ക കുരു രു മുളക്കുവേ
ആഹ് മൊളക്കും ആഹ് ആഹ്
അപ്പ പിന്നഇ ഇ ടേസ്റ്റ് ഉണ്ടാവില്ല
ആഹ്അ ടേസ്റ്റ് ഉണ്ടാവത്തില്ല പഴുത്താലും ടേസ്റ്റ് ഇല്ല പച്ചക്കുല്ല ആഹ് ആഹ് ആഹ് മീനൊക്കെകിട്ടോ മീനൊക്കെ ആഹ് അതിലേക്കൂടെ കൊണ്ടുവരോ അതാ നമ്മള് മാ ചന്തയിൽ പോയി മെടിക്കണോ
കടീന്ന് വാങ്ങും കടിക്ക് വിളിച്ച് പറയും അപ്പ അവിടുന്ന് വന്ന്ക്കെ തരും
ഓ ഓ ഓ ഓ
ഇല്ല ഞങ്ങളെഈവാത്ത്കൂടക്കെ അങ്ങനെണ് ഗ്രൂപ്പ്ണ്ട് അപ്പൊ നമുക്ക് രാവിലെ രാവിലെ ഒരു ആറര ഒക്കെ ആവുമ്പോ വരും ഗ്രൂപ്പ് പ്പ്ല്ന്ന മീന്ണ്ട് ഇത്ര വെലാന്നൊക്കെ പറഞ്ഞ്
ആഹ് ഓഹ്
അപ്പൊഞമ്മള് ആഹ് ഗ്രൂപ്പിലണ് ലൊട് ആഹ് നമ്പറിൽ വിളിക്കുംന്നറഞ്ഞാല് നമ്മളെ വീട്ട്ന്ന് നന്നാക്കണങ്കിനന്നാക്കികൊട്ന്നേരും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങളും ബന്ധുകളും പറയുന്നതേക്കാ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങക്ക് അങ്ങനെയൊന്നും കിട്ടത്തില്ല ഞങ്ങ്ക് ആഹ് ഞങ്ങക്ക് ഇങ്ങനെ കൊണ്ട് വരും വരുമ്പോ നമ്മുക്ക് ഇഷ്ടപ്പെട്ടെങ്കി മേടിക്കണം
ആഹ് ആഹ്
നമ്മള് വൃത്തിയാക്കി എടുക്കണം
ആഹ് ഇത് നന്നാക്കി തരും നമ്മള് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കണ്ട
ആഹ് ആഹ് ആഹ് ആഹ്
ക്ലീൻ ചെയ്ത് തരണട്ടോന്ന് പറഞ്ഞാ മതി
ഓഹ് ഓഹ് ഓഹ് ഓഹ് നമ്മളെ അങ്ങനെ വൃത്തിയാക്കി തരുന്ന പരിപാടിയൊന്നും ഇവിടെങ്ങുംല്ല
ആഹ് ആഹ്
ആഹ് ഞങ്ങൾ തന്നെ വൃത്തിയാക്കി എടുക്കണം ആഹ്
നമ്മള് ഒരു കിലോനൊക്കെ വാങ്ങണം ഇന്നാല് നമ്മളിപ്പോ വൃത്തിയാക്കണീന് ഒരു ഇതാവുള്ളൂ
ആഹ്
അയ്കുടെ നമ്മള് ഒര് രി കുറച്ചൊക്കെ ആകുമ്പോ നമ്മളിപ്പോ ഒരു അയ്മ്പ്റ്പിയ അങ്ങനെയൊക്കെ വാങ്ങ്മ്പോ ഇത് ഇതാണല്ലോ ഞാന് ഒരു കിലോനൊക്കെ വാങ്ങണങ്കിനന്നാക്കിതരോചോയ്ച്ചും
ആഹ് ആഹ്
അല്ലെങ്കിൽ നോ
ആഹ് ആഹ് ഇഷ്ടണൊ പുള്ളേർക്ക് പിള്ളേർക്ക് മീന്
ഇഷ്ട വല്യ മോന് തിന്നൂല വല്യ മോന്
ആഹ്
അവന് ചെ ചെറിയ കുട്ടിയിനന്ന് നല്ല ഇഷ്ടമായിന് മീന് ഇപ്പൊ മീന് ന്ന് സാധനം തന്നെ ഇഷ്ടല്ല
അത്ശെരി ഒച്ച് മക്കളൊക്കെ തിന്നോളൂ
ആഹ് കുട്യള് തിന്നും മറ്റേ ചായല്ല കുട്ടിളൊക്കെതിന്നും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ പിന്നെ
ആണോ
അവിടെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് മാത്രല്ല അതില്ലാതെ വല്യ പാടാ
ആഹ് ആയി
ആഹ് ആഹ് ഒരു സാധനം ഇല്ലെങ്കി വല്യ പാട് എന്റെ മോനൊക്കെ അതില്ലാതെ ആഹ് അവ ഒരു വിധത്തില്ഓന് തിന്നാ പറ്റത്തില്ല അല്ലെങ്കിപ്പോയി ഓൻചിക്കം മേടിക്കും ആഹ് ആഹ് അല്ലാതെ അവന് ഒരു വിധത്തിലും അവനങ്ങോട്ട് ഭയങ്കര
ആഹ് മീൻ എന്താ ചെയ്യാ എന്നൊക്കെ കാര്യ വെക്കേ അതോ പൊരിക്കേ
കറി മതി കറി മതി പൊരിപ്പ അങ്ങല്ല പൊരിച്ചാലും അവന അങ്ങനെ വല്ല്യ പിടുത്തംല്ല
ആഹ് ശരി കാര്യംങ്ങനെ മറ്റേ നമ്മള് തേങ്ങ അരക്കാത്ത കറി അത് മുളകലേ
ആ മൊളവ് കറിയും വെക്കും മീ അത് മീനനുസരിച്ച് മീന് മൊളവ്കറി വെക്കുന്ന മീനാണെങ്കി മൊളവ് കറി വെക്കും തേങ്ങാ കറി വെക്കുന്ന മീനാണെങ്കി തേങ്ങ അരച്ച് വെക്കും ആ രണ്ടും വെ
അയില മീനൊക്ക
ആഹ് ആഹ് ആ് രണ്ടിലും വയ്ക്കും മൊളകിലും തേങ്ങയിലും വെക്കും ആഹ് ആഹ് ചെറിയ മീനൊക്കെ കിട്ടിയെങ്കില് ആഹ്
ചെല ചേലോൽക് മീന് നിർബന്ധ ആകുവേ
അയ്യോ ഇവിടുത്തെ കണക്കും നിർബന്ധം എനിക്കും ഒന്ന് അയ അങ്ങ് മിക്കവാറും അങ്ങ് കാണത്തില്ല അത് എന്റെ മോനെഒള്ളെ മോനാണ് നിർബ ന്ധം അല്ലാതെ ഞങ്ങൾക്കാർക്കും അങ്ങനൊന്നും ഇല്ല എന്തങ്കിലും കറികൂട്ടിയൊക്കെ ഞങ്ങളങ്ങ് തിന്നും.
അഹ് ശരി അപ്പൊ ഇ ദിവസം എന്താ ചെയ്യ ദിവസോം വാങ്ങിയേ അതോ
വാങ്ങിക്കൻ കിട്ടുമ്പോ കിട്ടുമ്പം വാങ്ങിച്ച് എന്റെ ഇതിലോട്ട് സൂക്ഷിച്ചു വെച്ചേക്കും
ആഹ് അത് ശെരി
ആഹ് ഇല്ലെങ്കിൽ ഒന്ന് കി ഒന്നും കിട്ടിയില്ലെങ്കി അവമ്പോയി ചിക്കൻ വേടിച്ചോണ്ട് വരും
ആഹ് അങ്ങനെ രണ്ട് രണ്ട് ഇ ഫിഡ്ജിൽ നിന്നാ മീനോര് ചൊയ വരോല്ലോ ല്ലേ
ആഹ് വരും വരും അത് വെള്ളം ഒഴിച്ചങ്ങ് വെച്ചിരുന്നാല് വെള്ളവേ
ആഹ് ആഹ്
വെള്ള അല്ല മീ മാത്രം വെക്കരുത് അത് വൃത്തിയാക്കിട്ടെ ആ ഇരിക്ക്ന്ന പാത്രം നറയെ വെള്ളം ഒഴിച്ച്
എങ്ങനെയാണ് നന്നാക്കീട്ടാണോ വക്കല് മീൻ ക്ലീൻ ചെയ്ത് കാണ്ടാണോ വെക്കാ
ആഹ് വയ്ക്കുമ്പം വെള്ളം ഒഴിക്കണോ അതിനകത്ത്
ആഹ് അങ്ങനെ വെക്കാല്ലേ
ആഹ് അങ്ങനെ വെക്കാവൂ അല്ലാതെ വെച്ചാ ഉണക്കമീനിൻന്റെ ചവ പോലെ ഇരി
ആഹ് അതാ ഞാൻ പറഞ്ഞതേയ് ഞങ്ങള് ഇവടെ മീൻ വാങ്ങുമ്പോ കാണാ
ആഹ് ഇല്ല അതാ പാത്രത്തിൽ അത് നിറഞ്ഞിരിക്കുന്ന പാത്രത്തി വെക്കണം വെ ച്ചിട്ട് അത് നറയെ മീനെക്കായി ഇച്ചിരി കൂടെ അതിന്റെ മീൻ ഒരു സകലം വെള്ളം നിക്കാതെ ഗുണം വെക്കണം ആ മീൻ ഒരു മൂന്ന് ദവസം നാല് ദിവസോം കഴിഞ്ഞെടുത്താലും ഒരു കൊഴപ്പോല്ല ഐസില് ഐസില് പൊതിഞ്ഞിരിക്കല്ലേ അതിനൊരു കൊഴപ്പവും വരത്തില്ല ആ ആ അങ്ങനാ ഞങ്ങൾ എടക്കന്നത് അഹ്
അല്ലാതെ മീൻ നിർബന്ധല്ലോൽക്ക് കെതിയേട് ആവോലോ
ആണ് ഭയങ്കര പ്രശ്നാ ഭയങ്കര പ്രശ് അതന്നെ പൊ ഞാൻ അത അങ്ങനെ ഉള്ളവരൊക്കെ അതിന്റെ ആ ഒരു സീരിയസ്നെസ്സ് പറഞ്ഞാൽ മനസ്സിലാവും
ഉ അതെ ഇവിടെ എന്റെ ഇവ ഭർത്താവിന്റെ ഏട്ടന്റെ വീട്ടിലൊക്കെ അങ്ങനെ അവർക്ക് നിർബന്ധമാണ്
ആഹ് ആഹ് ആഹ്
അവര് അധികേറും മീൻമാങ്ങും മീൻ ഇല്ലെങ്കി കൂട്ടാനില്ലന്നാറും
ആഹ് അത് തന്നെ ആഹ് ഇവനും അത് തന്ന മീന്ല്ലെങ്കിൽ അവനും ഇന്നല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താെന്നറിയ ചപ്പാത്തീം ആഹ് പിന്നെ അതിന്റെ എന്തെങ്കിലും വെജിറ്റബിൾ ആയിട്ടുള്ള കറിയും വെച്ചു കൊടുക്കും
ആഹ് അയ്ശരി
ആഹ്
പണികളൊക്കെ നേര്ത്തെ കയി കഴിഞ്ഞു ലെ അപ്പൊ
ആഹ് ആ ആ ആ ആ
നിങ്ങളെങ്ങനെ ചോറ് അടുപ്പത്താ, ഗ്യാസാണോ അതോ അടുപ്പത്തോ
അ അടുപ്പത്തേവെക്കത്തൊള്ളൂ അടുപ്പത്ത് വയ്ക്കത്തൊള്ളൂ ആ രാവിലെ ക്ക അന്നത്തെ ട്ടേക്ക് അന്നത്തേക്ക് ഉള്ളതേ വെക്കത്തൊള്ളൂ ആഹ് ആഹ് അല്ലാതങ്ങനെ വെച്ചങ് വെച്ചേക്കത്തൊന്നും ഇല്ല തെളപ്പിച്ച് വെക്കത
മയക്കാലത്ത് കയ്യൂലാ മഴക്കാലത്തിന്ന് കേടുവെരും ചെയ്യൂലേ
ആഹ് ആഹ് ആഹ് ആഹ്. ആഹ് ഇവടെ അങ്ങനെ പറ്റത്തില്ലാ ആഹ്
ത്തിനില്ലന്നെ വെക്കുവൊള്ളൂ.
ആഹ് ഞങ്ങള് ഓരോ ദിവസനേ കഴ്ക്കത്താണ്
കുട്ടികള് സ്കൂൾ പോയാ പിന്നെ ആരുല്ലല്ലോ കഴി കഴിക്കാൻ പിന്നെ ആരു ഉണ്ടാവൂലല്ലാ
ആഹ് ആഹ് ആഹ് ആഹ് ഉം
നീ കുൾ കുളി ഏഹ് കുളിക്കലൊക്കെ എപ്പളാ കുളിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല അതാ ഇനിയിപ്പോ കുളിക്കണം ഞങ്ങള് രാവിലെ രാവിലെ കുളിച്ചങ്ങ് ശീലിച്ചതാ ഇന്ന് കുളിച്ചില്ല.
ആഹ് ആഹ് ങ്ങള് രാവിലെ കുളിക്കുവല്ലൊല്ലേ വിളക്ക് കാട്ടാനോ അങ്ങനെന്തോ
ആഹ് ആഹ് അങ്ങനെ കുള്ക്കി അങ്ങന കുളിക്കും ഏഹ് അല്ലാതെ തന്നെ ഞങ്ങള് ചെറുതിലേ ഞങ്ങക്കെ വെള്ളത്തിന്റെ ഒരു പ്രശ്‌- നം ഒണ്ടാരുന്ന് ഇന്നല്ലേ പണ്ട് പണ്ട് ഞങ്ങള് പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പോ അന്നേരം രാവി- ലെ വെള്ളം പിന്നെ വെരുമ്പം എല്ലാരും അങ്ങ് കുളിച്ച് തുണിയെല്ലാം കഴുകി ഏഹ് പിന്നെ ഉള്ള പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ അങ്ങ് പിടിച്ച് വയ്ക്കും ടാങ്കിലും നെറക്കും പിന്നെ ഒള്ള പാത്രത്തിലും എല്ലാം അങ്ങ് നിറച്ച് വെക്കും അങ്ങനെ കുളിച്ച് കുളിച്ച് ആഹ് വെള്ള ഇപ്പം പക്ഷെ വെള്ളം ഇഷ്ട്ടം പോലുണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമോ ഇല്ല പക്ഷെലത് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. നേരം വെളുകുമ്പോ എല്ലാത്തിനും കുളിയും
ആഹ് ഇന്നാ ശെരില്ലേ
ആഹ് ശെരി ശെരി
ആ